ഹലോ! കേൾക്കണ്ടാ?
ആഹ്! ആ.. കേൾക്കണ്ട്
എന്താ വിശേഷം? ഉം.. അവിടെന്താ? ആഹ കഴിച്ച്
എന്താന്ന ഇണ്ടാക്കി?
ഇന്ന് ചൂ ചൂട കറിം ചൂട പൊരിച്ചതും സാമ്പാറും
അതെ!
ഉം.. അവടെ
ഇവടെ ഇവടെ എന്തേര്ന്നു അയില പിന്നെ ഉപ്പേരി, അച്ചാറ്
ആഹ!
തോക്കെ ഉണ്ടായിരുന്നു?
മ്മ്..
പിന്നെ ന്താണ് എല്ലാരും ഒറങ്ങി ഓറങ്ങില്ല്യ മോന് ഒറങ്ങിയില്ല്യ അപ്പൊ മോനെ ഉമ്മ ഒറക്കണ്ട് ഇന്ന് നേരം വൈകി ഒറങ്ങാന്
ആഹ!
അവിടെ എല്ലാരും ഒറങ്ങിയാ?
ഇല്ലല്ല കിടന്നിട്ടൊന്നുല്ല കളി ഉണ്ടല്ലോ കളി കാണാൻ വേണ്ടീട്ട്
ആ.. അതെ കളിണ്ട്ന്ന് അർജന്റീനന്റെ കളിയല്ലേ
ആഹ!.. അകാണാൻ വേണ്ടിട്ട ഉ ആ ചിക്കന്
അതെ!
പിന്നെ നാളെ സ്കൂള് ണ്ടന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിന്ന് തിങ്കളാഴ്ചത്തെ ടൈം ടേബിളാണ് നാളെ ഇപ്പൊ മഴ നല്ലോണം കൂടിയ കാരണേ മഴ തൊരാണില്ല്യ നാളെ സ്കൂളില്ലാന്നിട്ട് മെസ്സേജ് വന്നു
അതെ ഇനിപ്പോ നാളല്ല ഇനി അടുത്ത ശനിയാഴ്ച ഉണ്ടാവും
ഉം...
ആ സ്കുളിലാണ്ടാവുമ്പോ പിന്നെ നേര വൈകിയാലുംകൊ - സ്കൂള് ഉള്ള സമയത്ത് പിന്നെ നേരത്തെ എണീക്കണല്ലോ
ആ് നേരത്തെ എണീക്കണം ഉ..
എല്ലാരും എണീറ്റ എന്ത ചെയ്യാ? എല്ലാരും എന്താ ചെയ്യുന്നു?
അതാ അവിടെ ഇരിക്കണ്ട് എല്ലാരും പിന്ന ഇതൊക്കെ- ടാബോക്കെ ശരിയാക്കിയിട്ട് കളി തുടങ്ങാനുള്ള നോക്കിട്ടിരിക്കുവാണ്
ആ കളി മൂന്ന മണിക്ക് മൂന്നരക്കെട്ടല്ലേ
അല്ല വേറെ എന്തൊരു കളിണ്ട്ന്ന് പറഞ്ഞിരുന്നു പത്തരക്ക് പത്തര കഴിഞ്ഞേന്റെ ശേഷം പരരിക്കും ഉ ഉം അതാണവനെ ഉം അതു കാരണം അവന്നിരിക്കണ്ടേ
താത്ത കാണില്ലേ
ഏഹ് ഞാന് അവര് പറയണത് കേൾക്കും
ഉഹും കാണില്ലല്ലേ ജയിച്ചേതോറ്റാ നമ്മക്ക് തെരഞ്ഞോമ്മന്തിര
ആഹ് അതു മതി ഉം കാണൊന്നൂല്ല
ഞമ്മളിക്കു കാണായിരുന്നാലേ ഞമ്മളുക്കെ പിന്നീട് കേടു വരും
ഉം അവരെവെന്നിട്ട് പറേം ഗോളടിച്ചില്ലാന്നെഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലൊക്കെ പറയന്നേക്കാം
അതെ
ഉം അതൊക്കെ ഇങ്ങനെ കേക്കാന്നല്ലാണ്ട് കാണും ഉം
നന്നോല്യ ഇവരിങ്ങനെ പറയണത് കേക്കാ പിന്നെ ഏഹ് ഞമ്മളേ ചോയിക്കവരോട് ആരാ ജയിച്ചേ എത്ര ഗോളിനാ ജെയിച്ചേന്നൊക്കെ ഞാൻ ചോയിക്കും പിന്നെ കാണണൊന്നും ഇല്ലല്ലോ
ഉം യമ്മക്കറിയില്ല പിന്നിപ്പ ഞമ്മളെ
തൊടങ്ങാണെങ്കിലേ ഞങ്ങളു കാണട്ടോ അടിക്കടിക്കണ സമയം വരെ കാണും അത് നേരം വൈകിട്ട് തേക്കമ്പഴാ കാണാനെ
ആഹ് ആഹ് എങ്ങനെ നേരത്തെ പണികളൊക്കെ കഴിയോ രണ്ടു നേരൊക്കെ വെക്കുവോ
നേരത്തെ പണികളു കഴിയും ചെലപ്പം നേരം വൈകും ഉം ചെലപ്പം നേരത്തെ കഴിയും രണ്ടീസം നേര നേരത്ത കഴിഞ്ഞാ ഒരീസം നേരം വൈകും
ആഹ് അതെല്ലാട്ത്തും അങ്ങനന്നെ രണ്ടീസം രണ്ടീസം നല്ല ഉഷാറിലു ചെയ്യും
ക അതെ മൂന്നാമത്തെ ദിവസ ഉഷാറു പോകും പിന്നെ മടിയാവും പണിയെടുക്കണ്ടേന്നുള്ളൊരു ചിന്താണ്
ആഹ്
ഇതല്ലല്ലോ രാവിലെ ലീക്കാ ചോറും കറിയും വെക് കാതൊക്കെത്തന്നേല്ലോ ആ ദിവസേം തൊടക്കും
ഉം
അവിടൊക്കെങ്ങനേ
ആഹ് ഇവിടെ ഏതാ ദിവസം തുറക്കണോ ജിലേലൊക്കെ വേദറിയാ പിന്നിപ്പോ വേദീസ് കുളി പോയിട്ട് വരുമ്പണ്ട് കേറുമ്പം മണ്ണോടുക്കനെ ചെലപ്പം ചെ കാ ചെരുപ്പുമ്മേ ചെളീണ്ടാവും ചെരിപ്പൊന്നും പിന്നെ പുറത്തിടൂല്ലേ നായക്കല് വരണ കാരണം അന്നും പുറത്തിടൂല്ല
അതെ പൊറത്തിടാൻ പറ്റൂല്ല രാവിലെ എണ്ണീറ്റു നോക്കിയാ ഒരെണ്ണം ഉണ്ടാവും ഒരെണ്ണം ഉണ്ടാവൂല്ല ഉഉഹും
അതന്നെ തന്നെ ഒരു ചെരുപ്പ് പോയി ഇപ്പൊ മോൾടേത് പുതിയൊരു ചെരുപ്പെടുത്തതാ അത് നോക്കുമ്പോ കാണാനില്ല ഒരെണ്ണം ഒള്ളൊ ഉം അപ്പൊക്കെ കേറ്റിടും അപ്പൊ പിന്നെ അയിന്റെ മണ്ണാകലും അനേ എന്തായാലും തൊടക്കണം
നായ്ക്കളെ തോനണ്ടപ്പോ
ഉം നല്ലോണ്ട് പി മുള്ളമ്പന്നീണ്ട് ഉം ഉം ആക്കണ്ട് അയിലെടക്ക് കാട്ടുപന്നി വന്ന് രണ്ടെണ്ണം വന്ന് ആ കാ ട്ട് പന്നി വന്ന് ട്ട് രണ്ടെണ്ണായപ്പോ ഇവടെ പഞ്ചായത്തില് പറഞ്ഞപ്പോ കൃഷിയൊക്കെ നശിപ്പിക്കലൊടങ്ങി വാഴ താക്കിട ന്ന്ട്ടവരോട് പർഞ് പഞ്ചായത്തില് പോയി പറഞ്ഞപ്പോ പിന്നെ ഇപ്പ കൊർച്ചായിട്ട് കാൻണില്ല
അതാ അവര് എന്തേ ചെയ്ത്ണ്ടാവുന്നാ
ആ അന്നെ
ഇവിടെ അതന്നെ ഞങ്ങള് വീടിന്റെ ഫ്രണ്ടിലൊരു പറബ്ണ്ട് ഞങ്ങളതല്ലാട്ടോ വേറെ ആൾക്കാരതാ അപ്പൊ അവ് ടെ വാഴൊക്കെ വെച്ചിട്ട്ണ്ട് അപ്പോ ഞമ്മൾ നോ ക്ക്യാല് വാഴൊക്കെ വീണെട്ക്ക്‌ണെ കാണാ ഞമ്മള്ക്ക്‌പ്പതറീലല്ലോ ഇവടെപ്പന്നിള്ളതൊന്നും ഞങ്ങക്കറിലല്ലോ
ഉം
അപ്പങ്ങനെ അട്ത്ത്ള്ള താത്ത പറയാ പന്നി വെര്ന്ന്ണ്ട് തോന്ന്ണ്ട് പിന്നെ ഒരു ദിവസം ഞാന് ഇമ്മ കോലായിത്തിരിക്കേന്നു കോലായ്ത്തിരിക്കുമ്പോ മുന്നിലൊരു ഞാവൽപ്പഴത്തിന്റെ മരണ്ട്ട്ടോ
ഉം
അപ്പൊ ഒരു സാധനം ഇങ്ങനെ വൽത് നല്ല വൽത്. ത്ത
ഒരു പോത്തും കുട്ടീടെ ഹൈറ്റൊക്കെണ്ട്
ആ അതെ പോത്തുകുട്ടിന്റെ ഹൈറ്റും വെയ് റ്റും ഒക്കെണ്ട് ഞാനേ ഇതെന്ത് എന്ത് സാധനാ വിചാരിച്ച് നോക്ക്യോക്കുമ്പോ ഈ സാധനം ഞാന് പർഞ് ഇമ്മാ ങ്ങട്ട് കേറ് പർഞ് തോടി അകത്ത്ക്ക് ഇതെന്താന്ന് അറിയില്ലല്ലോ മ്മക്ക്
വന്ന് കുത്തണ് ചെയ്യാ ഞമ്മളെ മർച്ച്ടുത്രെ
ആ
ഞങ്ങളെ അട്ത്ത വീട്ടിലെ ഇതേപോലെ ഒരു ഒരു താത്ത ചേച്ചിയും ബ ആ ഭർത്താവും കൂടെ അവര് രാത്രിയാവുമ്പോ മാ ങ്ങനെ പൂവ ഒന്നിനൊക്കെ പോവാൻ വേണ്ടിട്ട് പൊർത്ത്ക്ക് പോകും അങ്ങനത് പൊർത്ത്ക്ക് പോയതാത്രേ അപ്പണ്ടത്ര ഇത് നിന്ന് കണസൈഡി കൂടണ്ട് ത്രേ ഇത് ഇതണ്ട് പോയിത്രേ അങ്ങട്ട് അങ്ങനെന്ന് തിരിഞ്ഞോക്ക്യത തിര്ഞ്ഞോക്കുമ്പോണ്ട്ത് പോണ് അതാണ്ച്ചങ്ങല് അകത്ത്ക്കൂടെ കേറി ഡോറടച്ചീന്ന് എന്തെച്ചാ തിരിഞ്ഞ് സൗണ്ട് മ്മള് ഇതാക്കിനെങ്ങെ അപ്പഞമ്മള് തിരിഞ്ഞ് വന്ന് കുത്തുത്രേ പിന്നെ
അതെയാ കുത്തും ഞമ്മളെ ഇത് കൊല്ലും ചെയ്യവര്
ആ കൊമ്പോണ്ട് മറിച്ച് ഇതാക്കൂത്രേ നമ്മളെ ഉം
കൊമ്പുണ്ടത്രേ പക്ഷേ ഞമ്മ ക്കത് കാണല്ല അവര് ഇത് ചെയ്യണ സമയത്ത് കൊമ്പ്ണ്ട് അതെ
കൊമ്പ് ആ കൊമ്പ് ആ നശിപ്പിക്ക്ണ് അവരെ മൂക്കിവിടെ ഒരു വളഞ്ഞതത്രേ അതുകൊണ്ടാണ് ക്ക എല്ലാതും തൊറന്ന്ട്
തൊറന്ന്ട്ക്ക്ണ് അതെന്നെ
ഉം
അപ്പങ്ങനെ ഞങ്ങളങ്ങനെ എല്ലാരിം അതെ ഇവട് ത്തത് പിന്നെ ഇവ്ട്ത്തത് ഒരു മാസത്തോളംണ്ടായിക്ക്ണ് പന്ന്യാളെശ ശല്യേര്ന്നു ഞങ്ങള് അട്ത്തുള്ള വീട്ടിലൊക്കെ അട്ത്ത്ള്ള വീട്ട്ത്തോര് ഞങ്ങളൊക്കെ പൊറത്തിരിക്കാറ്ണ്ട് അപ്പൊ ങ്ങനെ വർത്താനം പറ ഒരു അ ഒരു ഏഴുമണി ഏഴരൊക്കാവുമ്പൊട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ വർത്താനങ്ങനെ പറയും വർത്താനം പറിണെടേലെ അട് ട്ത്ത്ള്ള വീട്ടി താത്താന്റെ മോന് പൊർത്ത്ക്ക് പോയതാ പൊർത്ത്ക്ക് പോയി ക്കുമ്പൊ മ്മേ പർഞ്ട്ട് ഇങ്ങോട്ട് ഓടിക്കേർന് ഞങ്ങളൊക്കെ പൊർത്താന്ട്ടോ നിക്ക്ണത് അ പ്പോയിട് ഇവന് എന്താട്ടി അയ്യോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടിക്കയറി ഞങ്ങളെന്താട്ടി ഞങ്ങൾ ചോദിക്ണ്ട് എന്താണ് എന്താണ്ന്ന്. നോക്കുമ്പോ ഒരെണ്ണംന്നല്ല രണ്ട് മൂന്ന് വല്യേ പന്നിയേള്
ഉം എന്റെ നാത്തൂവിന്റെ വീട്ടിലേ ഇതേപോലെ. ഒ കുന്ന നാലഞ്ചെണ്ണം ഒക്കെ ഒരുമിച്ചാണ് വെര ആ വര്ണേന്റെ ഒപ്പം നായക്ക ക്കൊണുണ്ടാവും നായക്കള് വീറ്റെളെ കണ്ട കൊരക്കും. ഇതിലെ അങ്ങനെ പോകുമ്പോ ങ്ങനെ മൊറണ്ട് മൊറണ്ടിട്ടാണ് പോവ സൗണ്ട് ഉണ്ടാക്കി ത്തിന് ന്നട്ട് എല്ലതും നശിപ്പിക്കും ഉം എല്ലാതും നശിപ്പിച്ചക്കണ്
ആഹ് ബേക്കില് പറമ്പുണ്ട് അപ്പൊ അവിടെ ആ വീട്ട്ത്തൊരൊ വേസ്റ്റാള്കൊണ്ടോയിടുമ്പോളെയ് അതൊക്കെ തിന്നാൻ വരാണ് ഇവരെയ്
ആഹ്
അപ്പൊ അത് തിന്നാൻ വരാണ് വലുതു ണ്ടാവും ചെറുതുണ്ടാവും ഒക്കെ ണ്ടാവും
ട്ടി കണ്ടാലാഭാഗത് ഗത്തിക്ക് പിന്നീം പിന്നീം
ആ ആ ഭാഗത്തക്ക് വന്ന്ങ്ങൊണ്ടേയിരിക്കും. അപ്പൊ ഞങ്ങൾ പറയണ്ട് അങ്ങനെ ഇട്ട് കൊടു ക്കണ് ഞമ്മളിത് ഫുഡ് വേസ്റ്റ് ആയത് കൂട്ടിയിട്ട് അത് വൃത്തി ആയിക്കോട്ടെച്ച് നമ്മള് ചെയ്തു ചെയ്യും പക്ഷെ നമുക്ക് ആ ബുദ്ധിമുട്ടാനുമ്പോ ര്ച്
കിണറിന്റെ റിങ് പോലത്തെ റിങ്ങലേ അത് നല്ല താ രണ്ട മൂന്നെണ്ണം താഴ്ച്ചേലൊക്കെട്ട് അയിൽക്ക് വേസ്റ്റിടാ നല്ലത്
അതെ അന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്ത യ്താമതി ഇല്ലെങ്കി എല്ലാര്ക്കും ബുദ്ധിമുട്ടാണ്
ആഹ് വരും പിന്നേം വരും അങ്ങനെ ചെന്ന് കുഴിക്ക്ചാടിയാ പിന്നെ അവിടെ കെട്ന്നൊളുഅത്
കെട്ന്നോളും
ആഹ്
പക്ഷെ ലൈറ്റ് കാണുമ്പത്തിന് ഓടും ലൈറ്റ് പറ്റൂല തോന്നുണ് പര്ക്ക്
ഉം ഇവിടെമുള്ളൻ പന്നിയേളും ഇതേപോലെ ള്ള മ അ ഇതേപോലെ വരുമ്പോ രാത്രി ഒക്കെ വരുമ്പോ കണ്ടിട്ട് അയ് നമ്മളെ സൗണ്ട് ട്ടാല് മുള്ളാണ്ട് വിടർത്തിട്ട് മുള്ള് കൊടയും അയ് ഞമ്മളെ മേത്ത്ക്കാത്രേ വന്ന് കുത്ത്അ
ആഹ് ഇതതീക്കും വെൽതാ
ആഹ്
ഇത് നം കൂടി വരുമ്പോ എവ്ട്കേലും ഓടാന്ന് വിചാരിക്ക്‌ ഇതാത് മുള്ള് ങ്ങനെ കൊടഞ്ഞ
ചെയ്യേ ആഹ്
അതെ ഞങ്ങങ്ങള്തേപോലെ എവിടുക്ക് ഞങ്ങള് വ്ടെ അടുത്ത്ള്ള സ്ഥലത്ത്ക്ക് ഞങ്ങള് പോകുമ്പോ പോയിട്ട് വരുമ്പോഴാ കണ്ടത് അ ഇത് മുള്ളൊക്കെ വിടർത്തിട്ട് അപ്പൊ ആ അപ്പ ഡ്രൈവർ പറ
പൂവ ആഹ് ആൾക്കാരെ സൗണ്ട് കേക്കുമ്പോ ആഹ് മുള്ള്ങ്ങനെ പരത്തി വെച്ചിട്ടത്രേ പോവ്വ ഇവടെ ഇവെ വരുന്നത് മൂന്ന് കുട്ടികളും അമ്മേ അചനുംകൂടേണ് ഞങ്ങളെ ബാക്കിൽ കൂടെങ്ങനെ പോവും
അതെ ഇത് ഇതൊരെണ്ണാട്ടാ നമ്മള് എണീറ്റ് നോക്കിയകാണാ മുള്ളൊക്കെ ണ്ടാവും
ആഹ് മുറ്റത്തക്കെ ഞങ്ങള് മെറ്റിലിട്ടിണ്ട് കൊറച്ച് മുറ്റത്തെ ആ മുറ്റത്ത് ത് കാണ മെറ്റ്ലില് കാണാ ഈ തിന്റെ മുള്ളുകൾ ഇങ്ങനെ കെട്ക്ക്‌ണ്
ആഹ് ഇബരിരാത്രി നടക്കലാണ് ഇവര്
ഉം നായ കൊരക്ക്‌ണ സൗണ്ട് കേട്ടാല് നായന്റെ മേത്ത്ക്കെറ്റേ കൊടയാണ്ടാവേയ്
ആഹ് പിന്നെ അത് വോലെ വണ്ടികള് കാണൂലെ അപ്പൊ ഞങ്ങള് പ്പ ഞങ്ങള് പോയി പോയി വരുമ്പോ ആ ഡ്രൈവറ് പറയാ ഇവര്ക്ക്‌ ലൈറ്റ് കാണാൻ പറ്റൂല്ല പക്ഷെ ഇവര് വേഗം എന്താച്ചെയ്യാ മുള്ളങ്ങട്ട് കൊടയം അപ്പൊ ഈ വണ്ടിന്റെ ടയറ് എന്താണൊള്ളെ ആയിമക്കൊക്കെ തെറിച്ചിട്ട് ടയർ പഞ്ചറാവ അങ്ങനത്തെക്കെ ഓരേ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നിവര് പക്ഷെ ഇത് ലൈറ്റ് കണ്ടാലും എന്ത് കണ്ടാലും ഇവര് പോവൂലെ
പോവൂല്ല അങ്ങനെ നിക്കവര്
ആഹ് അങ്ങനെ നി
പിന്നെ ഇവിടെ നായയുണ്ട് കു നായകളുംണ്ട് കുറ ക്കന്മാരെ വല്ലരും ഉണ്ട് ഇവിടെ കോഴികളൊന്നും വൈകുന്നേരകുമ്പോ നയിച്ചിടാനേ പറ്റി ലൈറ്റിട്ടിട്ടുണ്ടെങ്കിൽ അപ്പ വരും പിടിക്കാൻ ഉ കോഴിയൊക്കെ ഇണ്ട വീട്ടില്
ഇല്ലില്ല ഇപ്പൊ കോഴികളില്ല
ഇവിടെ കോഴിയിണ്ട് ആഹ്